ഹലോ
ആഹ് എവടേ കേൾക്ക്ണ് ണ്ടെ. കൊറേ കാലായ്ലെ കണ്ട്ട്ട്. വിളി വിളിക്കലൂല്ലാ കാണലൂല്ലാ.
ഇല്ലല്ല.
ഇഞ്ഞി ഞമ്മളെ കൂട പഠ്ച്ചേ കൂടെ പഠ്ച്ചാ ആഹ് പിന്നെ എന്താണ്പ്പ അവളെ പേര് അവളെ കല്യാണല്ല് ആഹ് കല്യാണല്ലേ അനക്ക്ല്ലെ കല്യാണം
ഇണ്ട്ണ്ട് അവൾടണ്ട് വിളിച്ചിട്ട്ണ്ടായ്രുന്നു
ആഹ് ഞമ്മക്കേതായലും അതേ
ആഹാ വിൾച്ചു അവളും വിളിച്ചു എല്ലാർക്കു കുട ഒരുമിച്ച് കൂടാലെ
എല്ലാരുംപാടെ ഒരുമിച്ച് ഞമ്മക്കൊരു ഗ്രൂപ്പ് ഇണ്ടാക്ക ഇന്നിട്ട് അയില് ഞമ്മക്ക് ചർച്ചെയ്യ ഇന്ന പിന്നെയ് എല്ലാർക്കു ഒരേ പോലെ ആഹ് ഒന്നിച്ച് കൂടും ചിയ്യാ അതെന്നെ
ഡ്രെസ്സൊക്ക നമ്മക്കെ എല്ലാരു കൂട ഒരൂ
ഒന്നിച്ചാണ്ട് ആഹ് ഒരേ കളറും ഇതൊക്കായിങ്ങാണ്ട് അങ്ങനെ ആഹ് ഞമക്ക് ഒരു ഗ്രൂപ്പണ്ട് ഫ്രണ്ട്സുകളൊക്കെ പാട കൂടിയൊ ഒരു ഗ്രൂപ്പാണ് ഉണ്ടാക്കുക ഉം എന്നാ പിന്നെ ഒന്നിച്ച് പോ
വിളിച്ചപ്പളേ കൊറെയി കണ്ടിട്ട് ഉം ഇപ്പ എല്ലാരും കൂടെ പ്പം അന്നാ അങ്ങ് ഇപ്പോ വർത്താനം പറയാന്ന് വലിയ നേ രണ്ടാവില്ലല്ലോ ഓൾക്ക് തിരക്കിലാവില്ലേ
അതന്നെ
തിരക്കും ഉണ്ടാവും
ആഹ് ഞമ്മക്ക് എല്ലാർക്കും പാട അങ്ങട്ട്
ഇല്ലെങ്ക നമുക്ക് തലേ ദിവസം ഒന്ന് പോയാലോ
ആഹ് പോവാ ആഹ് എല്ലാരും വാള കൂടിയാണ്ട് പോ പോയി നോക്കാം ആഹ്
നമുക്ക് ഓൾക്കൊരു
അത് നമുക്കൊരു ഗ്രൂപ്പാണ് ഉണ്ടാക്കിട്ട് ഇന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചാല് എന്നാ എല്ലാവർക്കും ഒപ്പണ്ട്
നമുക്ക് അവളോട് പറയേണ്ട താലേ ദിവസം വരുന്നുണ്ട് എന്നുള്ളതേ അവളോട് പറയണ്ട നമുക്ക് എല്ലാരും കൂടെ അവളെ കൂട്ടാതെ ഗ്രൂപ്പ് ഉണ്ടാക്കാം
ആഹ് എന്നിട്ട് നമ്മക്ക് ഒന്നിച്ചാണ്ടേ
നമുക്ക് ഒരുമിച്ച് തലേവസം പോവാ അതാവോ നല്ലത് പെട്ടെന്ന് അവൾക്ക് നമ്മളെ കാണുമ്പോ ഒരു ഇത്ണ്ടാവുല്ലോ
കൊറെ അയീലെ കണ്ടി
കൊറെ കാലായില്ലേ
അതന്നെയറഞ്ഞതേ ആഹ് പിന്നെ അതന്നെയണേ എന്നേലും ഒ ന്ന് വിളിക്കുന്നല്ലാതെ
ആഹ് അതെ എല്ലാരു ആയിട്ട് വല്യ വിളിക്കലുംല്ലല്ലോ ആരായിട്ടും ഇപ്പൊ ഈ കല്യാണങ്ങളൊ ക്കെ വരുമ്പോളല്ലേ നമ്മള്
അപ്പഴ ഉള്ള് നമ്മളൊ ഒന്ന് ഒന്നിച്ച് കൂടുക അല്ലെങ്കി അങ്ങോട്ട അങ്ങോട്ട് ർഞ്ഞ്കാണ്ട് വിളിക്കൂല്ല താവ ഒക്ക ഓരോരോത്ക്കൂടി കാരം ഓരോ
പിന്നെ വിളിക്കണ സമയത്ത് അവര് തിരക്കിലാവും
ക്കിലവും അപ്പ പിന്നെ നമ്മള് അങ്ങനെ അങ്ങ ട്ടങ്ങാട്ട് ർഞ്ഞ് വിളിക്കലും ഉണ്ടാവില്ല ഞമ്മളും ഓരോരോ ദി കുടെ അങ്ങനെതാവും അതാണ് പിന്നെങ്ങനെ മർക്കും ചെയ്യും ഇങ്ങനെ എന്തേലും പരിപാടി ഉണ്ടാവുമ്പോളെക്കെ ഉള്ളൂ ഓലെക്കെ ഒന്നിച്ച് കൂടി
ആഹ് അവരും കുട്ടികളും മക് ഒക്കെ ആവുമ്പോളേ ഭർത്താക്കന്മാരും ക് എല്ലാരോടും വരാൻ പറയാം നമുക്ക്
ആഹ് ആഹ് ഒക്കെ ഒന്നാണ്ട് ഒന്നിച്ചേ
എല്ലാരും കൂടെ ഒരു ഫോട്ടോയും ഒക്കെ ആഹ് ഒരു രസാണല്ലോ അതൊക്ക ഒന്നും മറക്കാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോ സ്കൂൾന്ന് ഒന്ന് പോന്നത് പിന്നെ ഈ വിളിക്കല് രണ്ടൂസൊക്കെ പിന്നെ കുറച്ച് ദിവസം വിളിച്ചു പിന്നെക്കെ അത് അങ്ങനെ അട് വി ട്ടേ നമ്മള് വിളിക്കന്നൊക്കെ പറയും വിളിക്കന്നൊക്കെ പറഞ്ഞാലും നമ്മളത് വിളി ക്കണില്ല
വിളിക് ഞമ്മളും തന്നെ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല റഞ്ഞതില അങ്ങനെ പിന്നെ എന്തേലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോ അപ്പളൊക്കെ തന്നെയുള്ളു നമ്മളൊന്നെ ഒന്നിച്ച് കൂടുക അപ്പളെ ആഹ്
കൂട്ടുകാരുടെ കല്യാണത്തിന് കൂടുമ്പോ അത് വേറെരു ഇതാ
അത് വേറൊരു രസല്ലേ നമ്മളിങ്ങനെ കണ്ട ആൾക്കാര് ഒപ്പം പഠിച്ചോലൊക്കെയ്
കുടുംബത്തിലെ കൂടിനക്കാട്ടിലും നല്ല ന നമുക്കൊരു സന്തോഷം കി ക്കലും നമ്മടെ കൂട്ടുകാരെ കാണുമ്പോ വീ കുടുംബ കുടുംബക്കാരെ എപ്പഴും കാണാല്ലോ ഇപ്പൊ
നമ്മളള്ളോലപ്പന്ന് കാണും ചെയ്യാ അല്ലാതെപ്പൊ ഒന്നിച്ചപ്പ എല്ലാരും ഒന്ന് കാണൂല
പിന്നെ എല്ലാരും ഒരേപോലത്തെ ഡ്രസ സൊക്കെ ആവുമ്പളേ അത് പ്രത്യേക ഒരു ഭംഗിയല്ലേ നമ്മള് കൂട്ടുകാര് ആഹ് എല്ലാരും കൂടെ ആകുമ്പോ നമ്മക്കൊരു പ്രത്യേക ഇതാണല്ലോ.
ഫോട്ടോട്ക്കലും ഇതൊ
ഫോട്ടോ എട്ക്കലും അപ്പൊ നമുക്ക് തലെ ദിവസം എന്തായാലും മറ്റോരോടൊക്കെ നമുക്ക് ഇതാക്കാം.
ആഹ് ആഹ് ഗ്രൂപ്പിലണ്ട് സംസാരിച്ച്ങ്ങാണ്ട് ന്നാ പിന്നെയ് ഒന്നിച്ച് ഒരു ടൈമിലണ് പോ ഒരു ടൈമിലണ് പോകൂം ചെജ്ജാ.
ആഹ് അങ്ങനെ ചെയ്യാം ഒരേ സമയത്ത് പോയി കഴിഞ്ഞാ അവള് പെട്ടെന്നൊരു അവൾക്കൊരു സന്തോഷം ഉണ്ടാവു നമ്മളെ കാണുമ്പോ ഒരു പെട്ടെന്നൊരു ഇതല്ലേ.
പ്പം കാണുമ്പൊളൊരെ
ആഹ് നമ്മളിപ്പോ അത് രസാണ് അപ്പൊ അവളോട് പറയേണ്ടാന്ന് പ പ്രതേക അവരോടും മറ്റരോടും പറയണം ഈ വിളിക്ക്ണെനിടയില് ചെലപ്പോ ഞമ്മള് തലേ ദിവസ സം വരണ്ടിട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള്
അതാണ് അപ്പൊ പിന്നെ ആരോടും പറയരുതേന്ന് പറയ
അത ആരോടും പറയണ്ടാന്ന് പറയാ അപ്പൊ നമുക്കങ്ങെനെ ഡ്രസ്സിന്റെ കാര്യൊക്കെ?
ആഹ് ആഹ് ആഹ് എവിടുന്ന എടുക്കണ്ടന്നൊക്കെ ഒന്നിച്ചണ് പോയാ മതി നമ്മക് ക്കയ്. എല്ലാരും പാടെ ഒന്നിച്ചണ് പോയാല് ആഹ് അവിട്ക്ക് ഒന്നിച്ച് പോവാ ഡ്രസ്സ് എടുക്കാനൊക്കെ ആഹ് കളറ് ആ മോ ടലിഞ്ഞ് വേറെ വേറെ മാറ്റിയാലും കളറ് നമ്മക്ക് ഒരേ കളറണ്ടാക്കാം. ആഹ് അതന്നെ ആഹ് പലർക്കും ഞ്ഞ് മാണ്ട അവനാൻകിഷ് ട്ടപ്പെട്ട മോഡല് ഇതാക്കാ പക്ഷെ കളർ നമ്മക്ക് ഒരേ കളർലിങ്ങട്ട് അപ്പൊ ഒരു ഭംഗിയല്ലേ?
ഉം ഇനി ഇല്ലെ എല്ലാർക്കും സമ്മധാണെങ്കി നമുക്ക് തുണി എടുത്തിട്ടേയ് ഒരേ മൊ ന്ത് തുണി എടുത്തിട്ട് ഓരോത്തന്നെ അടിക്കാൻ കൊടുക്കാലോ?
ആഹ് അതെ
നമ്മള് പോവുമ്പോ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാ തുണി എടുക്കാൻ അപ്പൊ പിന്നെ ഇഞ്ഞി വേണങ്കി നമക് ക്കവിടെ അടുത്തുള്ള കടകളിൽ തന്നെ കൊടുക്കാല്ലോ എല്ലാരുടെം
ആഹ് അതന്നെ ഒന്നിച്ചണ്ട് കൊടുത്ത്ങ്ങാണ്ടേയ്
എങ്ങനത്തെ എങ്ങനത്തിലാ അതില അടി എങ്ങനെച്ച അങ്ങനെ അടിക്കയും ചെയ്യാം അധികം ദിവസോം ഇല്ല അധികം വൈകാതെ വേണേൻ അടിച്ചു കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ?
ആഹ് അടിച്ചു കിട്ടാനേയ് മഴൊക്കെ ആവുമ്പോ ളെ നമക്ക് ഒരീസാണ്ട് മഴയില്ലാത്ത ദിവസം രാവിലെ തന്നെ ആണ്ടേ
രാവിലെ തന്നെ നോക്കാം പോ എല്ലാരോടും പറയ ഒരു ദിവസം എന്തായാലും ഇപ്പൊരു രണ്ട് മൂന്നീസത്തിനുള്ളില്
അതാണെയ് ഇനിപ്പൊ കൂടുതൽ ദിവസല്ലാത്തോണ്ട് പെട്ടെന്ന് മാണല്ലോ
ആഹ് അടിക്കൻ കൊടുത്താ അവര് പിന്നെ നമ്മള് പറയുന്ന സമയത്തേക്ക് കി ട്ടില്ലാന്ന് പറയോ? അതാ പ്രശ്നം നമ്മുടെ സൗ സൗകര്യത്തിന് അവര് നിക്കണില്ലാ നമ്മള്
അല്ലെങ്കിൽ പിന്നെ ടൈമും കിട്ടൂല്ല അവർക്കും അടിച്ചിങ്ങണ്ട് ആവണ്ടേ
അഹ് അവർക്കും അടിച്ചുണ്ടാക്കണം പിന്നെപ്പോ ഓരോ ഇതല്ലേ വേറെ തരത്തിലല്ലെ ഓരോരുത്തർക്ക് ഓരോ തരാണല്ലോ ഇപ്പൊ ഞാൻ വിചാരിക്കണ പോലെയാവില്ല നീയ് വിചാരിക്ക
ആഹ് അതാണ് ഞമ്മക്ക് ഓരോരോ ദിവസങ്ങള് ഓരോ തിരക്കയിക്കാരം അപ്പൊ എന്തായാലും നമുക്ക് ഗ്രൂപ്പിലണ് സംസാ രിച്ചിങ്ങാണ്ട് എന്നാ പിന്നെ അന്ന് എല്ലാരുങ്ങട് ലീവ് എടുക്കണം
ആഹ് എല്ലാവരോടും അന്ന് ലീവാക്കാൻ പറയ ഇനി എന്ത് തെരക്കുണ്ടെങ്കിലും അന്നേക്ക് ഇനിപ്പം അത്യാവശ്യായിട്ട് ഇപ്പ അർജ ആ അത്യാവശ്യം തിരക്കുണ്ടാവുമ്പോ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല അപ്പൊ അവളുടെ അളവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടേ എത്ര ഇത് വേണം എന്നൊക്കെ ചോദിച്ച് നമുക്ക്
തുണിയെ ഞമ്മക്ക് എടുക്കുക പിന്നെ അങ്ങനെയൊക്കെയ് ചെയ്യാ ആഹ്
ആർക്കോല്ല്യാത്ത ചെല കൊണ്ടുന്നു കൊടുക്കേ എന്തെലുമൊക്കെ ചെയ്യണം നമുക്ക് പിന്നിപ്പോ എല്ലാരും ഒര് കുറ ച്ചു വ്യത്യാസല്ലെയുള്ളൂ അപ്പൊ
ആഹ് കൂടുതൽ വ്യത്യാസങ്ങളൊന്നുല്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ്ട് ചെയ്യാ ആഹ് ഗ്രൂപ്പിലേണ് പറഞ്ഞാല് എന്നാ പിന്നെ അതിനനുസരിച്ചൊക്കേ ഞമ്മക്ക് എന്താച്ചാ ചെയ്യാലോ
ഫോട്ടോ അയച്ചോടുക്കെ ഇനിയിപ്പോ അങ്ങനൊക്കേ തന്നെ ചെയ്യാലോ ഇനിയിപ്പോ ആഹ് ഏത് തര ഏത് ജാതിക്കേച്ച അങ്ങനെ അടിച്ചോട്ടെ നമ്മക്കെല്ലാർക്കും അടിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരേ ഇതിൽ തന്നെ അടിക്കാ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല
ആഹ് ആഹ് അങ്ങനാക്കാ ആഹ് അതന്നെ എല്ലാരും ഒരേപോലെ വേണ്ടേ ആഹ് അതന്നെ ആഹ്
ഇപ്പൊ എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല നമ്മള് നമ്മുടെ ഒരു ഇതാണ് തീരുമാനം നമ്മള് പറയുന്നത്
ഒരു ഗ്രൂപ്പാണ് ഉണ്ടാക്കുക എല്ലാരെയാണ്ട് ഇതാക്കിയാണ്ടേ
ആഹ് കുട്ടിയോളുണ്ടെങ്കി ഇനി കുട്ടിയൊൾക്കേ കുട്ടികൾ ഉള്ളോർക്കേ ഞാ കുട്ടികൾക്ക് ഒരേ പോലത്തെ ആണെങ്കിൽ നമുക്ക് അങ്ങനയെ അങ്ങ് നോക്കാം
ആഹ് അങ്ങനെ ചെയ്യാമക്ക്
മ്പോ, രസല്ലേ?
ആഹ് അതന്നെ അങ്ങനെയൊക്കൊള്ളോലെ നമ്മളൊന്ന് ഒന്നിച്ച് കൂടി
ആഹ്‌, തൊക്കെ പ്രത്യേക പിന്നെ ക്കെ ഓർമ്മിക്കാനൊക്കെ. അഹ്, നല്ലതാൺല്ലോ? പിന്നെ നമുക്ക് ഓർമി.... ക്കനോ ആ, ഫോട്ടോ ഒക്കെ ടുത്ത് കാണുമ്പോ? ഒക്ക, ഒരു സന്തോഷം തന്നെയല്ലേ വേറെ അതൊക്ക വേറെ സന്തോഷാണ്.
അതന്നെ
ഇപ്പ അറീല്ല. അത് നമ്മള് പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് നോക്കുമ്പളാവും. നമുക്ക് അതിന്റെ ഒക്കെ ഇത് അറിയാ, അതിന്റെ വില അറിയാ. സ്കൂ സ്കൂളിൽ പോ മ്മ, നമക്ക് പോവാൻ തന്നെ തോന്നിയാറില്ല പറയില്യേ?
അ, ആഹ്, അതാണ്. ഈ പോയി വരു താ, ഇങ്ങനെയൊക്കെ ഓരോ പരിവാ ടികൾ. ക്കങ്ങട്ട് ഒന്നിച്ച് കൂടി എല്ലാ കഥകളും വ ണ്, അഹ്‌, അങ്ങട്ടു ഇങ്ങട്ടു ക്കെ, സംസാരി അങ്ങനക്ക ആവുമ്പോളല്ലേ? നമ്മക് ഒരയ്.
ആഹ്‌, ഇപ്പ നമക്ക് തോന്നണില്യേ, സ്കൂളിക്ക് പോണം ന്നൊക്ക തോന്നണ്ടല്ലോ?
ആഹാ, ഹ, ഹ്
ഇല്ലേ, നമ്മള് കൂട്ടുകാരൊക്കെ ആയിട്ട് എല്ലാരും കൂടെ
പിന്നെ, ന്താ, അഹ്‌ ന, നെ ആഹ്‌, വർത്ത ആഹ്‌, ഇപ്പൊ എല്ലാരിം കാണണം പോവണം അങ്ങനെ ക്കെ. വീട്ടിലാണ്ടിര് ക്കും. വളുള്ള അയ്ന്റ രു തറിയണത്. ആഹ്‌
അറിയണത്
ആഹ്
ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ ആലോചിക്കും എല്ലാരെയും കുറിച്ചിട്ട് ഇങ്ങനെ അന്നൊക്കെയാത്ത കാലത്ത് എന്താ
എന്തായാലും ഇങ്ങനെ ഓരോന്ന് പരിപാടികളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോ ഞമ്മക്ക് ഒന്നങ്ങോട്ടെ അങ്ങോട്ടെ അപ്പൊ ഒന്നിങ്ങോട്ട് കാണാനും പറ്റുക ഒക്കെ ഒന്ന് ഒത്തൊരുമിച്ചേ അപ്പൊ രസല്ലേ
അത് രസമാണ് നമുക്ക് എന്തായാലും ചോദിച്ച് നോ ക്കെ നമ്മള് ഞങ്ങള് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടന്ന് പറയാ അവരോട്
ആഹ് ഞമ്മക്ക് അയിന്നെ എല്ലാരെയും ഇതായോണ്ട് നമ്പറൊക്കെയെ എന്താക്കിയാണ്ട് ഗ്രൂപ്പ
നമുക്ക് എന്തേലും അവൾക്ക് സമ്മാനമായിട്ട് അതൊക്കെ നമുക്ക് ആലോചിക്കാം
അതും അതും ആലോചിച്ചാ എല്ലാർക്കും
അവൾക്ക് എന്തേലും സമ്മാനം കൊടുക്കണല്ലോ അപ്പൊ എല്ലാരും കൂടെ നമുക്ക് ഒരുമിച്ച് എല്ലാ കുറച്ച് പൈ പൈസ പിരിച്ചിട്ട് ഡ്രെസോ ആഹ് വേറെ എന്തേലും മേടിച്ചു കൊടു ഓക്കെ
ആഹ് എന്തേലുവൊക്കെ നമ്മളെ എല്ലാരോടും ചോദിച്ചിട്ട് അഭിപ്രായം പോലെയൊക്കെ അ
ഇപ്പൊ പൈസക്കാണ് ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് എന്താച്ചാ അങ്ങനെ പിന്നില്ലെങ്കി നമ്മുക്ക് സമ്മാനം പോലെ കൊടുത്ത് കഴിഞ്ഞാൽ എന്നന്നേക്കും ഉണ്ടാവും പൈ സയണെങ്കി അന്നത്തെ ഇതിൽ ചെലവേ പോവും സമ്മാനം കൊടുക്കയാണെങ്കിലേ
സേള അല്ലേ അപ്പൊ പിന്നെ നമ്മക്ക് ക്ക് വല്ല സമ്മാനം കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഫ്രണ്ട്സുകള് നമ്മള് ഓർമ്മക്ക് അതാണ് നല്ലത്
അല്ലെ നമ്മടെ എല്ലാരും കൂടെയൊള്ള ഫോട്ടോ ഇല്ലേ മുന്നത്തെ അതൊക്കെയൊന്ന് സ്റ്റുഡിയോന്ന് പോയിട്ടേ കടേൽ പോയി റെഡി ആക്കിയേ ഇല്ലെങ്കിൽ വേറെ എന്തേലും സമ്മാനവായിട്ട് നമുക്ക് കൊടുക്കാം എന്തായാലും നമുക്ക് നോക്കാം
എന്റെ ഓർമ്മക്കായി ഉണ്ടാവുക മറ്റേ പൈസ കൊടുത്താ പിന്നെ അത് അറിയൂല്ല അല്ലെ പിന്നെ അതന്താന്നുള്ളതേ അങ്ങനെതാവും ഇതാവുമ്പൊ പിന്നെ എന്നും ഉണ്ടാവൂല്ലോ ഫ്രണ്ട്സുകള് തന്നതാണെന്നുള്ളൊരു ഓർമിക്കാലോ അതാണ്
എന്തായാലും എന്ന എന്തായാലും നമുക്ക് ഇങ്ങനെ ചെയ്യാന്നാ അല്ലേ
ആഹ് ന്നാ അങ്ങനെ ചെയ്യാ
എല്ലാരോടും പറഞ്ഞട്ടെ അവളോട് പറയണ്ടാന്ന് പ്രത്യേകം പറയും ചെയ്യാം
ആഹ് ഓക്കെ എന്നാ ശരിട്ടാ ആഹ് ശരി